ഹലോ
കേൾക്കുന്നുണ്ടോ
അതെ അതെ കേൾക്ക്ണ്ട് എന്താണ് വർത്താനം വീട്ടിലിങ്ങനെ ഇരിക്കാണ് വെറുതെ
ആ വെറുതെരിക്കാണേ എന്തൊക്കെ വർത്താനം ഇപ്പൊ
എന്താ അങ്ങനെ പോകണേ ഒരു പരിപാടി എന്ത ഞറായിച്ചക്കല്ലേ അല്ലാതെ തിരക്ക് കാര്യങ്ങളൊന്നുല്ല ഉസ്കൂളില്ല പിന്നെ പഠിക്കാനൊന്നുല്ല വെറുതെങ്ങനിരിക്കണ് നിങ്ങളെന്താ പരിപാടി
ഞമ്മളു ഇതേമാതിരി തന്നെ നമ്മുക്കല്ല പരിപാടി ഞമ്മളിപ്പോ എന്താ രാവിലെ നീ ജീവിതത്തിലിന്നലെ കളിവയൊ കണ്ട് കഴിന് ആകെ ക്ഷീണത്തില് കെടന്ന് ഉറങ്ങീക്കാന്ന് ഇപ്പൊ കൊറച്ച മുമ്പാ ഇപ്പൊ നീച്ചതെ അപ്പൊ ചായൊന്നും കുടിച്ചിട്ടില്ല ഏഹ് ഇത് ഏതായാലും ഒക്കെ പാട കൂട്ടിക്കണ ഉച്ചക്ക് ചോറും വെച്ചിട്ടില്ല ഇനിപ്പൊക്കെപ്പാടെ ഇപ്പഴ് പൊടുത്തം പൊടിച്ചാ നിൽക്കാണ്
അതെ അത് പറഞ്ഞപ്പോഴാണ് സമയം ഭയങ്കരമ കൊറവാണ് കാരണം ച വേൾഡ് കപ്പ് ഇപ്പോ ഫുട്ബോൾ വേൾഡ് കപ്പ്സ്ക്കെ തുടങ്ങിയൊണ്ട് അപ്പ സമയം തീരല്ലേ രാത്രികള് കളി ഉച്ചക്ക് രാത്രി രാവിലെ കളി പിന്നെ രാവിലെ ഉച്ചക്കൊക്ക കളിയാണ് ഒരു ഒരു സമയാണ് കിട്ട മക്ക് ഫുള്ള് അഥവാ പൂർണ്ണമായിട്ട് നമ്മള് ഇത്തരം നമുക്ക് നമ്മളൾടെ പരുപാടി ചെയ്യാനായി ഒരു സമയം കിട്ടണില്ലാന്നുള്ള ഇപ്പ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ സമയത്തെ പറ്റി പറയുമ്പോൾ ഇന്നിപ്പോ നമ്മളെല്ലാ വിധത്തിലും ഇങ്ങനെ സോഷ്യൽ മീഡിയ സാമൂഹികമാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോളാണ് ഞമ്മക്കൊരു ഒഴിഞ്ഞൊരു സമയം കിട്ടണില്ല നമ്മള് ഫുള്ള് നമ്മുടെ ഇതരിക്കുന്ന തെരക്കില് പോവാണ് ന്ന്ട്ട് നമ്മള് വേറെ സമയം നോക്കുമ്പോ നമുക്കൊരു സമയം കിട്ടും കിട്ട്ന്നില്യ അപ്പം നിങ്ങൾക്കെങ്ങനെ ങ്ങക്ക് സമയം കിട്ട്ണ്ടോ ഫുള്ള് വേറെന്ത് നിങ്ങളെ കാര്യം ചെയ്യാനായിട്ട്
ഞമ്മളിപ്പൊ സമയത്തെ താക്കെ ഇതൊക്കെ മാനിക്കാണ്ട് നമ്മള് റിക്കവൈ ക്രമീകരിച്ചൊക്കെ വച്ചിരുന്നു ഇത്ര മണിക്ക് എഴ്ന്നേൽപിക്കാ ന്നൊക്കെ പറഞ് ങ്ങാണ്ട് ത- സംഭവം ചെയ്തിരുന്നു പക്ഷെ തെരക്ക് മൂലം ഇപ്പൊ ഒന്നും നടക്ക്‌ൺല്ല ഇപ്പ ഇരുവത്ത് നാല് മണിക്കൂർ ഞമ്ക്ക് ഇപ്പൊ പറ്റ്ൺലാ ഒരു ഇരുവത്തെട്ടോ മുപ്പതോ മുപ്പത്തി രണ്ട് മണിക്കൂറൊക്കെ ചിലപ്പൊ- പ്പാക്കണ്ടി വരും ഇത് പ്പോ ഈ ഗദ്ധം ഒന്നും ഉണ്ടായിട്ട് നമ്മളെ ജോലി സംബന്ധമായ തെരക്ക് ഇണ്ടായോണ്ട് ഞമ്മക്ക് ആ അതിലെ- ഇപ്പൊ പോകുമ്പോ ഞമ്മക്ക് തീരെ സമയം കിട്ട്ണില്ല സമയൊക്കെ പെട്ടന്ന് പൂവാണ് എത്ര പെട്ടെന്നാ കയ്യ്ണ് വെച്ച്ട്ടാ കണ്ണ്- അടച്ചു തൊർക്കണ മാരി ഒക്കെ സമയം പെട്ടെന്ന് പോവും ഓരോ മിൻറ്റൊന്നും വെല ഇല്ലാത്ത മാരിയാണ് ഇപ്പൊ
അതെ ഇങ്ങള് പറഞ്ഞതാണ് ഞമ്മളെ ജീവിതത്തിൽ ഏറ്റ്- റ്റവും വിലപ്പെട്ട ഒരു സാനാണ് സമയം നമ്മളെ എല്ലാ പ്രഭാഷകരും നമ്മളെ എസ്‌പി നമ്മളെ അധ്യാപകന്മാരൊക്കെ പറയും ഈ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം സ വസ്തുവാണ് സമയം. അത് കൃത്യമായി എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുവോ അത്രത്തോളം ഉപയോഗിക്കണം കാരണം. അത് പിന്നീട് കേദിച്ചിട്ട് കാര്യം ഇല്ലടാ സമയം ഇപ്പൊ ഒരു സെക്കൻ്റ് കഴിഞ്ഞാ അത് കഴിഞ്ഞു അത് പിന്നീട് അതിനെ പറ്റി ആലോജിച്ചിട്ട് കാര്യല്ല അപ്പൊ ഞമ്മളത് ശ്രദ്ധിച്ചു കൊണ്ട് കൃത്യമായിട്ട് നല്ല കാര്യങ്ങൾ മാത്രം സമയത്ത് ചെലവഴിക്കണം എന്നുള്ളതാണ്. അതിപ്പോ എല്ലാവർക്കും ഒരു ദിവസം എല്ലാവർക്കും കൃത്യമായി കൊണ്ട് ഇരുവത്തി നാല് മണിക്കൂറും കിട്ടും അതിനാ ഇരുവത്ത് നാല് മണിക്കൂറില് എങ്ങനെയാണോ ഒരു നല്ലൊരാൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുണ്ടാവും അവന്റെ ആ ഒരു ഇതിന്റെ റിസൾട്ട് ന്ന് ള്ളതാണ്. അതൊരിക്കലും ന്ന് വെച്ചാല് നമ്മളെ നം കൃത്യമായി ഉപയോഗിക്കുന്ന ഒരാൾക്ക് കൃത്യം വിജയത്തിലേക്ക് എത്താം പക്ഷെ നമ്മളെ എടേൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും വെറുതേ സമയം ഗെയിം കളിച്ചിട്ട് അല്ലെങ്കി അ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ ചെലവഴിക്കുന്ന ആള്ണ്ടാവും എന്നാ വേറൊരു വിദ്യാർത്ഥി ഉണ്ടാവും അവനാ സമയം മുഴുവനായിട്ട് പഠിക്കാ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കും അവന് ചെലപ്പൊ സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ എത്രത്തോളമാണോ ഈ സമയത്തെ കൃത്യ- കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നത് അതിനനുസരിച്ച് നമക്ക് ഭയങ്കര രീതിയിൽ വിജയം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ നിങ്ങള് എന്താണ് സ അധികം നിങ്ങള് ഇന്ന് ഒരു ദിവസങ്ങളില് ഇപ്പൊ നിങ്ങള് ഒരു സമയോം കാര്യങ്ങൾ എങ്ങനെയൊക്കെ കൃത്യമായി ക്രെമീകരിക്കാറ്
നമ്മൾ ക്രമീകരിക്കും പക്ഷെ നമ്മളിപ്പോ എങ്ങനെ ആയാലും ഇപ്പോ ഒരു നാലര ആ സമയത്ത് എന്തായാലും എഴുന്നേൽക്കും എഴ്‌ന്നേച്ച്ക്കാണ്ട് നമ്മള് പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചായ കുടിക്കും അതൊരു പതിവാണ് പിന്നെ ചായ കുടിച്ചതിന് ശേഷം എന്ത് ചെയ്യും ഒര് രാ- പിന്നെ നമ്മള് മണ്ടാൻ എറങ്ങും മണ്ടാൻ എറങ്ങിട്ട് ഇങ്ങനെ കൊറേ മണ്ടി വന്ന് പിനൊന്ന് നമ്മളൊന്ന് കുളിച്ച് നമ്മടെ മനസ്സിന് ഒരു സുഖം കിട്ടണ സമയത്ത് നമ്മള് ഒന്നും കൂടി ഒരു ചായ കുടിക്കും എന്നിട്ട് നമ്മളെ എ ഹേ ആചാരങ്ങളൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് ഞമ്മള് ഒന്നും കൂടി നമ്മളെ ജോലി സംബന്ധമായ- കാര്യങ്ങൾല് ഒന്ന് എടപെടും രാവിൽ തന്നെ ചിലേ- ഏ ഫോണും ചെയ്യാൻ ഇണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് രാവിലെ ഒരു എട്ടരൊക്കെ ആവുമ്പോ നമ്മൾ ഒരു ചായ കുടിച്ചിക്കാണ്ട് നമ്മള് ജോലി ചെയ്യാൻ പോകും. ജോലി ചെയ്യാൻ പോയിട്ട് അവിടെ എത്തിയ എത്തിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ പിന്നെ അങ്ങനെ പെട്ടെന്ന് നാല് മണിയണ്ടാവും നാല് മണിക്ക് പിനേം ഞമ്മളവ്ട്ന്ന് വീട്ടിലേക്ക് വന്ന് വെ നമ്മളൊന്ന് കുളിച്ച് മനസ്സിന് ഒരു സുഖം വെരുത്താൻ വേണ്ടി ഒന്ന് കടന്നൊറങ്ങും അങ്ങനെ രാത്രിയാവും രാത്രിയായ പിന്നെ നമ്മള് വേൾഡ് കപ്പ് കാണാൻ അങ്ങനെ പോകും ഏഹ് ലോകോന്നര ഫുട്ബോളില് ഇപ്പൊ എന്തൊക്കെയാ നടക്കണ്ന്ന് കര്തീട്ടാ അപ്പ അങ്ങനെ സമയം ഇപ്പോ തീരെ കിട്ടണില്ലാ
ഉം അപ്പൊ ഇന്റെ ഇത് പറയുമ്പോ ഇന്റെ ഒരു ജീവിത ഒരു ദിവസത്തെ ചെ ഏഹ് ക്രമീകരണം പറയുമ്പോ ഞാനിപ്പോ നിലവിലിപ്പോ ഒരു പഠനത്തിന്റെ ആവശ്യായിട്ട് മാസ് സ്സാമില് വന്നതാണ് ആസാമില് വെച്ച് ഇവടെ ഞമ്മളെ കേരളത്തിന്റെ സ മേ മാതിരിയല്ലാ അപ്പം ഇവിടെ ഒരു മൂന്നര ഒക്കെ ആവുമ്പോ എന്താവും സൂര്യൻ ആഹ് ഉദിക്കും അഥവാ സൂര്യൻ അല്ലാ സുബ്ഹ് ബാങ്ക് കൊടുക്കും മു നാലരാകുമ്പോ സൂര്യൻ സ് ഉദിക്കും അപ്പൊ നാലര മുതല് നമ്മളൊരു നാലരെക്ക് എണീറ്റ് കഴിഞ്ഞാല് ഇവിടെ ചായ കുടിക്കും പിന്നെ ഞാനൊരു സ് സ്കൂളില് അധ്യാപകനായിട്ട് വർ ജോലി ചെയ്യാണ് അപ്പൊ എന്നിട്ട് സ്കൂൾ വന്നിട്ട് എന്താകും ഇവിടെ രാവിലെ മുതലെ ഒര് ഒര് എ ഇണ്ടാകും സ്കൂളില് വെരും എന്നിട്ട് സ്കൂളില് നമ്മക്ക് പഠിപ്പിക്കാ മറ്റ് കാര്യങ്ങളൊക്കെ ആണ് ഇവിടെള്ളത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു അത് സ്കൂള് ഒരു രണ്ടര രണ്ടേമുക്കാല് വെരെയാ സ്കൂള് ഇള്ളത് അപ്പൊ അതുവരെ സ്കൂളിൽ ഇവിടെ പഠിപ്പിക്കും പിന്നെ നമുക്ക് ഒരുപാട് വേറെ ഒരുപാട് തൊ ജോ തൊഴില്കള്ണ്ട് ഇവടെ സ്കൂളിലെന്നെ. അപ്പ ആ കാര്യമായിട്ട് ഇങ്ങനെ മുഴുകിയിരിക്കണ്ട് അവര്. പിന്നെ രണ്ടേ മുക്കാല് കഴിഞ്ഞാ എന്താവും പിന്നെ വീട്ടില് പോകാ ഇമ്മക് വീട്ണ്ട് അവടെ പോയിട്ട് അമ്മള് വെറുതെ എന്തേലും വീഡിയോസ് അല്ലെ എന്തേ ഹിന്ദി സിനിമേക്കെ കണ്ടു കുത്തിർക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൂ നാലര ഒരു മൂന്നര ഒരു നാല് നാ ഇബടെ നാലേകാലൊക്കെ ആവുമ്പോ ബാങ്ക് കൊടുക്കും അങ്ങനെ അസറ്സ്ക്കാരം കയിഞ്ഞിട്ട് പിന്നെ കളിക്കാൻ പോകും പിന്നെ കള ഒരു ആറ് മണിയാകുമ്പോം മഗരിബും ഒ ഏഹ് സൂര്യനും അസ്തമിക്കാൻ സമയായി പിന്നെ പിന്നെ രാത്രീല് കുട്ടികളെ പഠിപ്പിക്കാ കാര്യങ്ങളൊക്കെ ഇണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് രാത്രി ഭക്ഷണം കഴിക്കാ പിന്നെ പോലെ വേൾഡ് സമയം ഇപ്പം ഭയങ്കര ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ സമയാണ്. അപ്പൊ അതിന് സമയം രാത്രി കളി കാണും പിന്നെ മൂന്നരെക്ക് എനീച്ച് അങ്ങനെ കളി കാണും. സമയൊന്നും ഇപ്പൊ തീരെ കിട്ട്ണില്ലാ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മള് എന്തെലൊക്കെ ജോലി ചെയ്യാൻ വിചാരിച്ചും പക്ഷെ അത് ചെയ്യാനായിട്ട് വിചാരിക്കും കൃത്യമായ സമയാട്ട് കിട്ട്ണില്ലാ എന്താ ഇപ്പം ഇതിന് ചെയ്യാന്ന് ഇപ്പളും കിട്ട്ണില്ലാ ഞാ ഞാനിപ്പോച്ചാല് ഞാൻ പരമാവധി സ്വ ഇൻ്റെ ചെയ് ഉപയോഗിക്കുന്ന ആപ്പുകൾക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ഇപ്പ ഇൻസ്റ്റഗ്രാമ് ഞാന് എറ്റവും മുമ്പൊക്കെ ഭയങ്കര ഒരുദിവസം അഞ്ചറും ആറും മണിക്കൂറൊക്കെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഞാൻ ഇത് ഇപ്പ ഇൻസ്റ്റഗ്രാമിന് ലിമിറ്റ് വെച്ചു ഒരു രണ്ടു മണിക്കൂറിൽ ഒരു നിയന്ത്രണം വെച്ചു അതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം അത് ന്ന് ഒയിവായി. പക്ഷെ വേറെ മറ്റു ആപ്പുകളിലൊക്കെയാണ് ഇത്തരം ഭയങ്കര ഉപയോഗം കൂട്ണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നെ ഇത്തരം ഇഞ്ഞി ഇത്തരം ഒരു നിയന്ത്രണം എല്ലാ ആപ്പിലും ഞാൻ വെരുത്താൻ ഉദ്ദേശിക്ക്ണ്ട്. അത് ഇങ്ങള് ഇങ്ങൻത്തെ എന്തെലും ഇങ്ങക്ക് എന്തേം നിയന്ത്രണൊക്കെ ഇണ്ടോ ഇങ്ങള് ഈ ഉപയോഗിക്കുന്ന വിഷയങ്ങള് മൊബൈലും ഉപയോഗത്തിലൊക്കെ
ഞമ്മക്ക് അങ്ങനെ യാതൊരു നിയന്ത്രോല്ലാ ഞമ്മള് ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ വേറെ എന്തോ ചോയിച്ചപ്പോ ഈ കാൽപന്തുകളി നടത്തിയപ്പളെ മറ്റേ നമ്മളിപ്പോ ക്ലബ്ബിലൊക്കെ പോയിക്കാണ്ട് ഇപ്പൊ കണ്ട് കുത്തിർക്കലാണല്ലോ? ഏഹ് അപ്പൊ എങ്ങനായാലും നമ്മക്ക് ഒറക്കം തീരെ കിട്ടൂലാ. ഇപ്പൊ ഞാനിപ്പോ ആദ്യം പറഞ്ഞല്ലോ ഞാൻ രാവിലെ നാലരെക്ക് എണീക്കും അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ? ഇപ്പ ഈ ഇത് തൊടത്തിന് ശേഷേ നമ്മക്ക് ഇപ്പ അയിനൊന്നും നേരം കിട്ടണില്ലാ. ഇപ്പോ ഇപ്പ തന്നെ ഞാൻ രണ്ടീസൊക്കെ ഒയിവാക്കി. ഒറക്കത്തിന് വേണ്ടി ചെലവഴിച്ചു കുത്തർക്കാണ് അപ്പൊ ഇങ്ങനെ ആയാലും ഇപ്പൊ ഇന്നല്ത്തെ- മത്സരങ്ങളൊക്കെ കണ്ട് ക്ഷീണിച്ച് ആകെ കടന്ന് ഉറങ്ങി. ഒരു- ഇപ്പളും ഒര് ഒറ്ക്ക് ഒറക്കൊഴിച്ചിട്ട് ഒർക്കൊഴിച്ചിട്ടും ഇപ്പളും ഇത് കിട്ട്ണ്ല്ല. ഇന്നലെ സമയത്ത് കൃത്യമായി ക്രമീകരിക്കാൻ നമുക്ക് നല്ല ആഗ്രഹം ഉണ്ട്. എത്ര ക്രമീക വച്ച് നോക്കിയാൽ ഫസ്റ്ററ്റ് മൂന്ന് ദിവസം അടിപൊളിയായിക്കാണ്ട് പോകും. പിന്നെ ഇങ്ങനെ ഏതേലും ഒന്ന് ഒഴിവാക്കിക്കാണ്ട് പിന്നിം- സാധാ മായിരി തന്നെ സാധാ ജീവിതത്തിന്റെ മായിരി തന്നെ ആവാ. പിന്നെ സമയം തീരെ കിട്ട്ണൂല്ല. അതൊരു വല്യയൊരു പ്രശ്നാണ്. ഉം
അതെ ഇങ്ങള് പറഞ്ഞ കാര്യാണ്. ഇപ്പോ ഞാന് അങ്ങന് തന്നെയാണ്. ഞാ ഇത്വരെ ആ ഒരു ദിവസ് ഒര് ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ആറു മണിക്കൂർ കൃത്യമായി ഉറക്ക് ഒരു ദിവസം കിട്ടണം. പക്ഷെ ഇത്തര ഈ വോൾഡ്പ്പിന്റെ ക്രമീകരണൊക്കെ നോ യാണെങ്കിൽ അഹ് ഈമനുഷ്യൻ എന്തായാലും ആറ് മണിക്കൂർ കിട്ടൂല്ല. നീ ചുരുങ്ങിപ്പൊര് രണ്ട് മണിക്കൂറൊക്കെ ഒരാൾക്ക് ഉറങ്ങാ വെയിക്കൊള്ളൂ. അങ്ങനെ ഒരു ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അവന്റെ ആ ഒരു ദിവസം മൊത്തം കട്ടക്ക് ഓക്കെയാണ്. കാരണം അവനൊരു ഉണ ഒന്നും കിട്ടൂല്ല. ഒരു ഉന്മേഷും കിട്ടൂല്ല. ഒരു കൃത്യമായ ഉറക്ക് കിട്ടാത്തവര്. അപ്പൊ നമ്മള് മനസ് ഞാൻ മനസ്സിലാക്കെച്ചാൽ നമ്മള് ഡോക്ടർമാരും പറയിണ്ട് സമയത്ത് നമ്മൾ കൃ കൃത്യമായി നിശ്ചയിക്കണം. എന്തിനൊക്കെ നമ്മള് സമയം ചെലവഴിക്കണം എന്നുള്ളത്. പലപ്പോഴും ഈ നമ്മൾക്കറിയാം നമ്മളിപ്പോ സുഹൃത്തക്കളോട് കൂടെ എവിടേക്കലും കറങ്ങാൻ ഇറങ്ങിയാല് നമുക്കൊരിക്കലും സമയത്ത്- ഒറ്റണ്ണതിനും ബോധൂണ്ടാവൂല്ല. അമ്മള് അങ്ങനെ ഉല്ലസിച്ച് നടക്കും. എന്നാൽ സമയം പോകുന്നത് അറിയീല്ല. എന്നാ പിന്നീട് അത് കഴിയുമ്പോഴാണ് ഇപ്പൊ നമുക്ക് നമ്മുക്ക്‌ അറിയാം നമ്മള് കുട്ടിക്കാലം ഇങ്ങനെ ചെലവഴിക്കുമ്പൊ ഒരുപാട് കളിച്ച് ചിരിച്ച് ഇങ്ങനെ ഇരുന്ന്. എന്നാ നമുക്കൊരു പ്രായം പക്ക്വതൊക്കെ എത്തുമ്പോ നമുക്ക് തോന്നും നമ്മള്ആ സമയത്ത് വെറുതെ ചെലവഴിച്ചൂലെ നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ള പഠനത്തിലോ അല്ലെ മറ്റ് ജോലിയുടെ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ കൊറച്ച് സമ്പാദിക്കാമായിരുന്നു. അല്ലെങ്കിൽ കൊറച്ച് അറിവ് നേടാമായിരുന്നു. എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് ചിന്തകൾ നമ്മുക്ക് വരും അപ്പോ അന്നൊന്നും ഞാൻ മനസ്സിലാക്ക്ണെ അങ്ങനെ ആ ആസമയത്ത് അങ്ങനെ കേദിച്ചിട്ട് ഒര് കാര്യൂല്ല. അതാ ഞാൻ പറഞ്ഞത്. നമക്ക് സ് പണം എന്നുള്ളത് വീണ്ടും സമ്പാദിക്കാം. പക്ഷെ സമയം എന്നുള്ളത് ഒരിക്കലും തിരിച്ചു നേടാൻ കഴിയൂല്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് വിജയിച്ച ആളുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവര് അവരുടെ ഇന്റർവ്യൂയിലും മറ്റു അഭിമുഖങ്ങളിലൊക്കെ പറിണറിയൊ- അവര് സമയത്ത്കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി അതിന് കൃത്യമായ രീതിയിൽ ഓല്ന്തെയ്യും എന്തിനൊക്കെയാണോ ചെലവഴിക്കേണ്ടത് അതില് കൃത്യമായിട്ട് അവർ ചെലവഴിച്ചു. അത് കാലത്താല് അവർക്ക് ഭയങ്കര ഉയർന്നൊരു വിജയം കാഴ്ച വെക്കാൻ സാധിച്ചു. അപ്പൊ പഠനത്തിലൊക്കെ ആണെങ്കിലും നമ്മളെ അധ്യാപകരൊക്കെ പറഞ്ഞു തരുന്ന ഒരറിവാണ് നിങ്ങൾ സമയത്ത് കൃത്യമായിട്ട് ചെലവഴിക്കണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത്തരം രീതിയിൽ എന്തേലുമൊക്കെ സമയത്തെ പറ്റി ഇങ്ങളെ അധ്യാപകര് ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടോ? ഇങ്ങനെ സമയം ഈ ഇത്ര ഇങ്ങനെ ചെലവഴിക്കണം അങ്ങനെ ചെലവഴിക്കണം എന്നുള്ള രീതിയില്
ആ പറഞ്ഞ് തന്നിട്ടുണ്ട്. നമ്മക്ക് ഇപ്പോ സമയത്തെ പറ്റിയൊക്കെ നല്ല കേദണ്ട്. കാരണം നമ്മൾ എന്താ വെച്ചാൽ നമ്മളിപ്പോ പഠന പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ധാരാളംസമയം ഒഴിവാക്കിട്ടുണ്ടാവും ഉറങ്ങിക്കോണ്ടും ക്ലാസ്സ്പീരഡ് കട്ട് ചെയ്തു കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും ധാരാളം സമയം നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ വല്ല പുസ്തകം വായികുക്ക അതു മൂലം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തേലും നമ്മുടെ ജീവിതത്തിലേക്ക് ഉപകാരപ്പെട്ടിരുന്നു. ഒന്നറിയാം നമ്മളെ മാഷന്മാരൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ഇങ്ങളെ ഈ സമയം എന്ന് പറഞ്ഞാല് നിങ്ങക്ക് ഫ്രീയുള്ള സമയ നിങ്ങക്ക് ഒഴിവുസമയമാണ് ഈ സമയത്ത് നിങ്ങളെന്തേലും വായിക്കുകോ അതുപോലുള്ള കാര്യങ്ങൾ എന്തേലും ഉയർത്തുകയാണന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിൽ നല്ലൊരു വിജയം നേടാൻ എന്നുള്ളത് നമ്മളോട് പറഞ്ഞിരുന്നു പിന്നെ സമയത്ത് പറ്റിയവര് പറഞ്ഞെന്നിനു ഈ കാലം നിങ്ങള് എങ്ങനെ ചെലവഴിക്കുന്നോ അതിലേറെ എരട്ടിലേറെ ആക്കരം ഈ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും ആ ദിവസം ദിവങ്ങളിലൊക്കെ നമ്മള്എന്താ ചെയ്യാ നമ്മളെ സമയങ്ങളും വേഗത്തിലായിരിക്കുംന്നാ പറഞ്ഞേ അതൊക്കെ ഇപ്പം ഞാൻ ആലോയിച്ച് നോക്കുകയാണ്.
അതെ നിങ്ങള് പറഞ്ഞതാ നമ്മളെ അധ്യാപകരൊക്കെ എന്നും നമ്മളെ ചെറുപ്പത്തിലെ നമ്മളെങ്ങനെ പരിശീലിപ്പിക്കാണ് സമയത്ത് നല്ല രീതില് ഉപയോഗപ്പെടുത്താൻ പക്ഷെ എങ്കിലും നമ്മള് മറ്റുള്ളയാ പക്ഷെ ഞാൻ മനസ്സിലാക്ക്ണെ എപ്പോഴും പഠിക്കാം എന്നൊന്നല്ല അതിന് കൃത്യമായി നമ്മള് സമയം നിർവഹിക്കണം ഒരു മണിക്കൂറ് നമ്മള് കൃത്യമായി കളിക്കാനും ഉപയോഗിക്കണം അതന്നെ കളിയൊക്കെ കാര്യൊക്കെ എന്തായാലും വേണം അതിന് കൃത്യമായോര് സമയം വെച്ചിട്ട് നമ്മള് കളിക്കണം എന്നെന്നാ ഇഞ്ഞ് പഠിക്കാൻ ഇത്ര സമയം പഠിക്കാന് പിന്നെ ഭക്ഷണത്തിന് ഇത്ര സമയം മൊബൈൽ ഉപയോഗത്തിന് ഇത്ര സമയം അങ്ങനെ എല്ലാത്തിനും കൃത്യമായ സമയങ്ങള് വെച്ചിട്ട് നമ്മള് നമ്മള് ഒരു കാര്യങ്ങള് ചെയ്യാന്നില്ല അത് ഞാൻ മനസിലാക്കുന്നെ അത് ചിട്ട നമ്മളെ ജീവിതത്തില് കൊണ്ടരണം അധികവും ആ ചിട്ട ഇണ്ടായാ തന്നെ നമ്മളെ ജീവിതം ഭയങ്കര ഉയരും ഉയർച്ചെയ്ലെത്തും നമുക്ക് അത് വിജയം കൈവരിക്കാനും വല്യൊരു മുതൽ കൂട്ടാവും ഇന്ന്ള്ളാ അപ്പം എന്തായാലും നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റിയ ഒര് വിഷയാണ് സംസാരിക്കാൻ ഇള്ള വിഷ് സമയം ഇന്ന്ള്ളത് നമ്മളെ സമയാണിപ്പോ ഇപ്പ സമയം ഭയങ്കര കൊറവാണ്. നമ്മക്കെന്താവാ പിന്നീട് നമുക്ക് ഒര് ഒഴിഞ്ഞ സമയം കിട്ടുമ്പോ നമ്മക്ക് ഇതില്കൂട്തലായിക്കാണ്ട് സംസാ
സംസാരിക്കാം ഓക്കെ ഓക്കെ ഇന്നാ ശെരി ഇന്നാ ഓക്കെന്നാ ഏതായാലും നമ്മളേ സമയത്തിനനുസരിച്ച് ക്രമീകരിച്ച് നമ്മക്ക് ഏതായാലും വിജയിക്കാൻ സാധിക്കട്ടെ ഇന്നാ ശെരി
അതെ അതെ ആഹ് ശെരി ശെരി